കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ എന്താണ്ട്?
എന്താണ്ട് വിശേഷൊക്കെ?
ഉം ഇവിടെന്താ വിശേഷം?
സുഖല്ല എല്ലാവക്കും ആഹ് ഇവിടെയും സുഖം ആഹ് മക്കളൊക്കെ എവിടെ ക്ലാസ്സ് കഴിഞ്ഞു
ആഹ് ഡാൻസിന് പോയേക്കണം.
ആഹ്
ഉം പിന്നെ ചായൊക്കെ കഴിഞ്ഞു.
ഞങ്ങെ ചായ കുടുക്കാറില്ല.
ആഹ്
നിങ്ങള് കുടിച്ചല്ലേ കുടിച്ചോ?
ഇവിടേല്ല ആഹ് ശീലം എനിക്കില്ല.
ആഹ്
ആഹ് ഇടും ഇവിടമാക്കിടും
ആഹ് ആഹ്
മം ഇല്ല മക്കളക്കും ആഹ് ജീലമൊന്നുമല്ല
രണ്ടാള് പോവും
രണ്ടുപേരും പോകു
പിന്നെ വേറെന്താണ്ട്
പിന്നെ വേറെന്താ വിശേഷം ഇന്നെന്താ സ്പെഷ്യൽ
ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുല്ല മീൻകറിയും തോരനും രസവും മീൻ പൊരിച്ചത്
ആഹ്
അവിടെയോ
ഇവിടെ ങ് കാരറ്റ് കൂട്ടാൻ
ആഹ്
പിന്നെ മീന് ഒണക്കൽ മീൻല്ലേ
ആഹ്
പിന്നെ പെ എന്തെയിര്ന്നു പിന്നെ മൊളക് പരിച്ചതുണ്ട് പിന്നെ ക കൂർക്കല്ലേ അല്ല കൂർക്കല്ല എന്താണ് ഈ ചക്കന്റെ ചെക്കന്റെ കുരു ചക്കക്കുരു
ആഹ് ആഹ്
ആഹ് അത് കറി വെക്കാൻ വേണ്ടി വേവിച്ച് വച്ച്ക്ക്ണു ഈകറി വെക്കണം
അയ് തെര ഉച്ചയ്ക്ക് ഇല്ലായിരുന്നു
ഇല്ല
രാത്രത്തയ്ക്ക് എടുക്കന് ചോറ് തന്നെയ രാത്ര രാത്രത്തേക്കും ചോറ് തന്നെ
ആഹ്
ഉം
എന്നിട്ട് പണിയൊക്ക കഴിഞ്ഞോ?
ആഹ് ഒരുവിധം ഇല്ല കഴിഞ്ഞു എ ഫ്രീ ആണ് അതാ ഞാൻ പറ ഉംം പിന്നെ ചായ ഇട്ടില്ല ചായ ഇടണം അഞ്ച് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ചായ ഇടാൻ
ആഹ്
ഉം വേന്ത
പിന്നെന്താ അങ്ങനെ പോ പിന്നെ ന്തന്നെച്ച എന്ത പറയ ന്ന് ഒന്നും പറയാനില്ല ഒലൊക്കെ ഒട്ക്കൊ കളിക്കാൻ പോയിക്ക്ണ്
കളിക്കാൻ പോയേക്കുന്നു
ഉം
അപ്പറോ ഇപ്പറോ ഒക്കെ പോയിരുന്ന് കളിക്കു
ആഹ്
ആഗ് അടുത്തടുത്ത് വീടുണ്ടാ
അടുത്തടുത്ത് വീട്ണ്ടൊയിച്ച അട്ത്തൊരു ആക്കണ്ട് ങ് മാമി മാമിന്റെ കുട്ടി ആഹ് നാല് വയസ്സ് മൂന്ന് വയസ്സ് കഴിഞ്ഞെന്ന് തോന്നുന്ന് രണ്ട് വയസ്സ് ആ കുട്ടിയെന്തെ അതിന്റ കൂടെ കളിക്കലില്ലേ വല്യ ഓള് കൂട്ടുകാരിത്തിന്റെ വഴിയിലൊക്കെ പോകും
ആഹ്
മറ്റവളെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ
ആഹ്
അപ്പ അതുകൊണ്ട്
പിന്ന വേറെന്താ ഒണ്ട്
വേറെന്താ അങ്ങനെ പോകുന്നു
ആഹ് അതൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് പ്രോ ഗ്രാമുകൾ ഒന്നുമില്ല
ഇല്ല
അത് ശരി ഫുൾ ടൈം ഇങ്ങനെയിരിക്കും ടി വി കാണോ ടി വി കണ്ടോണ്ടിരിക്കോ
ടി വി ഇവിടെ വീട്ടിൽ ഇല്ല
ടി വി ഇല്ലേ
ഇല്ല
അയ് ശരി അതെന്താ ടിവി ഇല്ലാത്തെ
അത് ഞാൻ ഇവ പ്രസവിക്കാൻ പോയന്ന് ചെറുതായി ഇരിക്കുമ്പളെ ഞാന് ഇവിടെ വീട്ടില് ഒറ്റക്ക് ആയി ഒറ്റക്ക് വെച്ചാല് മീൻസ് മമ്മി പ്പിഇണ്ടാവും അപ്പ ഇനി ഞാൻ ഒറ്റക്ക് ഇങ്ങനെ ഇരുന്ന് ടി വി കാണും ഇവിടെ ആരും ഇവള് എത്ര നേർത്ത് കടന്നന്നി ഞാൻ പന്ത്രണ്ട് മണി പതിനൊന്ന് മണി വരെ ഇരുന്ന് കാണും. അപ്പോ ഹലോ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ് അപ്പൊ ഉമ്മ വന്നന്ന് ഉമ്മ അത് കേടാക്കിട്ട് ഞാനെപ്പളും ഇങ്ങനെ ടീമമ്മ പോയനേഷം പിന്നെ കണ്ട കാ സാധനം പിന്നെ കാണാതാകുമ്പ നമുക്കൊരു ഇതല്ലേ അപ്പൊ അയിന്റെ പേരില് അടിയൊക്കെ ഇണ്ടായിട്ട് നിന്നയ ടിവിന്റെ വയർ കട്ട് ചെയ്തിട്ട് ഏഹ് വയറ് കട്ട് ചെയും കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇന്നോടു പറഞ്ഞ എലി കടിച്ചതാന്നൊക്കെ പറഞ്ഞ്
ആഹ് എന്നിട്ട് ഇത്രയും നാളായിട്ടും പിന്നെ അത് ശരിയാക്കിയില്ലേ
ഇല്ല അത് പിന്നെ കൊടുത്ത് ഇനിയിപ്പോ കിട്ടിയാ പിന്നെ ഇനി ഇരിക്കോ എല്ലാരും
അത് ശരി പിന്ന
പിന്നെ ഇന്ന് എന്താ പ്രത്യേകിച്ച് പണിയൊന്നുല്ല
ഉ ഉ ഒരു പണിയും ഇല്ല
ഇങ്ങള് വീട്ടില് ഇങ്ങള് വീട്ടില് ടിവി ഉണ്ടോ
ആഹ് ടി വി ഒക്കെ ഉണ്ട്
ഓഹ്
പിന്ന നിങ്ങളത് ഗ്രാമം പോലാണില്ലേ
ആഹ്
ഗ്രാമംന്ന് വെച്ചാ ആഹ് ചെറുതായിട്ടക്കെ ഒരു ഉള്ളേരിയാണ്
ഏയ്
ഞങ്ങള് തന്നേ ഉള്ളേരിയ
ഉളേളരിയാണ് ആ
ആ പിന്നെ ഞങ്ങളെ വീടിന്റെ മേലക്കടാടുള്ളൂ
ആഹ്
അപ്പൊ അവിടുന്ന്
ആളുകളൊക്കെ കുറവ് ആണോ
ആളുകളൊക്കെ ഉണ്ട്
ഉം അടുത്ത സ്കൂളുകളും ഒക്കെ
ആ ആ കൊറച്ചൊക്കെ പോവാന
എങ്ങനാ നടന്നു. പോോവോ
നടന്ന പോകാനക്കില്ല ബസ്സിനൊക്കെ
ബസി പ്പോവം
ആഹ് നിങ്ങൾ
ഏഹ്
നിങ്ങളുടെ മക്ക
അവർക്ക് സ്കൂൾ ബസ്സ് വരും
ആഹ്
ആഹ്
ആഹ്
അവർ സ്കൂൾ ളള്ളത് പോണത് നമ്മള ഇവിടെന്ന് ഞാൻ ഇവിടെ മെയിൻ റോഡ് വരെ കൊണ്ടാക്കും സ്കൂട്ടിൽ കൊണ്ടക്കും എന്നിട്ട് പിന്നെ അവിടുന്ന് ആ സ്കൂൾ ബസ്സുണ്ട് സ്കൂൾ ബസിൽ പോവും പിന്നെ അച്ച വരുമ്പഴും അതേപലെ പോയി നക്ക് സമയയാവുമ്പോഴത്തേക്കും എന്നിട്ട് പോയി പിക്ക് ചെയ്തുക കൊണ്ടോവും പിന്നെ അത് കഴിഞ്ഞഞ് ടൂഷ അവിടൊക്കെ പിന്നെ കൊണ്ട് പോവും എല്ലാം സ്കൂട്ടറി കൊണ്ടുപോവ ചെയ്യുന്നടുത്ത് ഒന്നുമല്ല കുറച്ച് ദൂരെ ദൂരെ
ആഹ
ഉം
ഞങ്ങളത് ദൂരന്ന് ചെറുതായിട്ട് പോത്രല്ല ബസ്സ് ഇങ്ങളടെ ഉള്ളിൽക്ക് വരും ഒരു സ്കൂൾത്തെ ബസ് പിന്നെ ഒരു സ്കൂളത്തെ ബസ് ഒരു സ്കൂളത്തെ ബസ് തേ വരന്ന്
അതെ അതെ വക്കോള
പിന്നെ എട്ട് മുതല് ഉള്ള കുട്ടികളൊക്കെ നമ്മടെ ലിംബസിൽ പോണം
എംബസി പോകണം
ആ
ആഹ പിന്നെ
പിന്നെ എന്താ അങ്ങനെ പോണു
ആഹ ഉം
നിങ്ങളെ സ്കൂളല്ല വിഷയപ്പ അനസരി ഒന്നും ഇറ്റത് പത്ത് വര ഉണ്ട്
ആഹ ഉണ്ട്ടാ ഒന്നല്ല പ്ലസ് ടു വരെയും ഉണ്ട്
ഓ
ആ എന്റെ മക്കള് പഠിക്കുന്നത് ഐ സി ഐ സി സിലബസണ്
അണോച്ചാ
ഐ സി സി, സി ബി എസ് ഈ എന്നൊക്കെ പറയത്തില്ലേ.
ആഹ് ഇംഗ്ലീഷ്.
ആഹ് ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് സിയെക്കാളും മുകള് ള്ള
ഓ.
ആഹ്
എങ്ങനെണ്ട് ങ്ങക്ക് എക്സാമൊക്കെ പരീഷൊക്കെങ്ങനെണ്ടായിര്ന്നൂ?
കൊഴ്പ്പോന്നുല്ല.
ഓഹ്
പിന്നെ ഒരുപാടൊണ്ട് മൂന്നിലും ഒന്നി പഠിക്കുന്നതെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട് അവർക്ക്.
സബ്ജറ്റൊക്കെ സാധാ പോല്ത്തന്നേക്കാരു
ഏഹ്
സബജെക്റ്റെക്കെല്ല്യേ.
സബ്ജെക്റ്റ്
വ വാക്കിള്ളോലെ പോലെ വ്യത്യാസണ്ടാവല്ലെ ഇംഗ്ലീഷ്
ആഹ് ഒണ്ട് ഒണ്ട്. അവറക്ക് ആഹ്. ഉം.
ആഹ്
പിന്ന
പിന്നെന്താങ്ങനെ പോകുന്നു
ഉം പ്രത്യേകിച്ചൊന്നും ഇല്ലെടാ ഇങ്ങനെ പോണു
ആഹ്
ഉം നിനക്കെത്ര വയസ്സുണ്ട്?
ഇന്ക്ക് ഇരുവത്
ഇരുവതോ
ആഹ് ഇര് വത് ഇരുവത്താന്നൊക്കായി.
കേട്ട്ല
ഇരുവത്
ഇരുവത്തൊന്ന് എത് കോ ഡിഗ്രിക്കല്ലേ പഠിക്കുന്നേ.
ആഹ്
ഉം ഏത് വിഷയം?
ഏത് വിഷയെന്നെച്ചാ അത്
അതെന്താ ഡിഗ്രിക്ക് ഏതാ സബ്ജക്റ്റെന്നറിയത്തില്ലേ എടുത്തിരിക്ക്ന്ന ഡിഗ്രി എടുത്തിരിക്ക്ന്നേ ഏതാ?
ആഹ് കമ്പ്യൂട്ട്റ് പോല്ത്തെ കംമ്പ്യൂട്ട്റ്പരമായിറ്റ്.
കമ്പ്യൂട്ടറ് പഠിക്കുവാന്നോ?
എസ്
അത് ശെരി. ആഹ് ഡിഗ്രിന്നറയുമ്പോ നമുക്ക് അങ്ങനെല്ലല്ലോ ഇത്പ്പം കംമ്പ്യൂ ട്ടറ് പഠിക്കുന്നേ എക്സ്ട്രാ ഡിപ്ലോമ കോഴ്സ് പോലെ എടുത്ത് പഠിക്കുന്നേല്ലേ.
ആഹ്
ആഹ് ഉം ഏത് കമ്പ്യൂട്ടറ്ലേത് കോഴ്സ് എടുത്തേക്ക്ന്നേ?
കമ്പ്യൂട്ടറ് അക്കൌണ്ടിംഗ്സാ പഠിച്ചത്.
അക്കൗൺസാണോ റ്റാലിയാണോ പട് ഠിക്കുന്നെ
ആഹ്
റ്റാലിയാണ
ആഹ് ആഹ്
അതെന്താ അങ്ങനെ പഠിക്കാൻ കാരണം
അങ്ങനെ ഒന്നുല്ല കമ്പ്യൂട്ടർപരമായിട്ടാണ് താല്പര്യം അപ്പൊ അങ്ങനെ പഠിക്കാ വിചാരിച്ചു
ആഹ്
പ്ലസ് ടു നൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കൊക്കെ
കൊഴപ്പണ്ടായിരുന്നില്ല
എന്നിട്ട് പിന്നെ അല്ലാതെ വേറെ പഠിക്കാൻ പോവാഞ്ഞെ എന്ത് കമ്പ്യൂട്ടർ അല്ലാതെ ഇപ്പഴത്തെ പിള്ളേരെല്ലാം വേറെ ഓരോ സബ്ജക്ടുകൾ എടുത്ത് പഠിക്കല്ലേ ചെയ്യുന്നെ
ആഹ് കമ്പ്യൂട്ടർപരമായിട്ട് പഠിക്കണെങ്ങേ ഇനിയിപ്പോ കാലഘ ട്ടൊക്കെ കമ്പ്യൂട്ടർ ലോകം വരാൻ പോവല്ലേ
അന്നാലും ഇപ്പ നമുക്ക് ഇപ്പ എപ്പഴും മെഡിക്കൽ ഫീൽഡിലോട്ട് പഠിക്കുന്നയല്ലേ ഇപ്പോഴത്തെ പിള്ളേരെ എല്ലാം മെഡിക്കൽ ഫീൽഡല്ലേ പഠിക്കുന്നത്
എല്ലാരും മെഡിക്കൽ ഫീൽടാകുമ്പോ എല്ലാര്ക്കും കിട്ടണം എന്നില്ലല്ലോ ഇപ്പൊ
ഉം എന്നാൽ ലാബ് ടെക്നീഷ്യനും കാര്യങ്ങളോക്കെ പഠിച്ചാ നമുക്കിപ്പോ പോറത്താണെങ്കിലും അതൊരു സ്കോ പ്പുള്ള കേസല്ലേ ഇപ്പൊ കമ്പ്യൂട്ടർന്ന് പറയുമ്പയ് തെക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇപ്പതിനാത്തില്ല കാരണം ഇപ്പം എല്ലാം എ ഐ പോലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളു ആഹ് നമ്മളൊരു കമ്പ്യൂട്ടർ കോഴ്സ് വെറുതെ പഠിച്ചിട്ടോണ്ട് ഇപ്പം പ്രയോജനം ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ റ്റാലിയാണെങ്കി ഓക്കെ നിനക്ക് ഏതെങ്കിലും കടകൾലോ ഏതെങ്കിലും ഷോ പ്പ് കൾലോ കേറിയിരുന്ന് വർക്കെയ്യ അക്കൗണ്ട്സില് ആഹ് ബില്ലിങ്ങില് നിന്ന് വർ വർക്കേയ്യാം അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റണോന്നില്ലല്ലോ